കേൾക്കുന്ന മഴ ക ഞാന് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഖുറആൻ മക്കള് കുറച്ച് മദ്രസയത്തൊക്കെയ പഠിക്കാനുണ്ടായിരുന്നു കുറച്ച നേേരം അത് പഠിച്ചിട്ട് ഇനി പുളത്ത് രാത്രിയായ തന്നെ ജോലി
അതെ പഠിത്തം ഇവിടെ ചെറുത് അതെ അതെ ഇവിടെ ചെറുത് ഹോംവർക്ക് ഒക്കെ ചെയ്യിപ്പിക്കുവായിരുന്നു എൽ കെ ജിൽ പഠി ഇന്ന എഴുന്നതാൻ ഭയങ്കര പാടാണെ അപ്പ കൂടത്ത ഇരത്തി കൈയിലൊക്കെ പിഠിച്ച എടു
ആഹ ആ എൽ കെ ജിയിലല്ലേ ആഹ അപ്പം ആ് യു കെ ജി ആവുമ്പോ ഉഷാറായികോളും
ആഹ അതെ നേഴ്സറി പൊയ്ക്കോൊണ്ടിരുന്നപ്പോ എഴുതുായിരുന്നു പക്ഷെങ്കി കുറെേ നാള് പ നി വന്നിട്ട് പോയില്ല ലാസ്റ്റത്തെ ഒരു മന്ത് പോയില്ല ഒരു മാസം പോവയില്ല അപ്പൊ അങ്ങനെയപ്പോഴത്തേന്നും പിന്നെ പുള്ളിക്കാാര് പഠിച്ചതൊക്കെ അങ്ങ് മറന്നുപോയി
മക്കളെവുമ്പൊ പെട്ടന്ന് മറന്നുപോകും അപ്പൊ ഇനിഇപ്പോ ഇ ബേസ് ആവുമ്പഴേ അഹ് അതെ അതെ പിന്നെ ലെറ്റേഴ്സ് കാര്യങ്ങളൊരു അടിസ്ഥാന താനല്ലേ
അതെ അതെ അതെ അതെല്ലാം പഠിച്ചു അക്ഷരം പഠിച്ചു കഴിഞ്ഞാ പിന്നെ ഒ ഒക്ക ആണെ തന്നെ അങ്ങ് പോക്കോളും ശാക്ഷനം പഠിപ്പിച്ചെടുക്കുവാ എന്ന് പറഞ്ഞാ ഭങ്കര പാടാ
ആഹ അത് ശരിയാ ആ തുടക്കത്തില് ചില ചില മക്കൾ പെ പെട്ടെന്ന് ക്യാച്ച് ചെയ്യും ചില മക്കള് എന്താ പറയാ ടൈമെടുക്കും പക്ഷെ അവർ പഠിക്കും പക്ഷെ ഒരു ടൈമുണ്ട് ടൈമിംഗ ഉണ്ട് ന്റെ വലിയ മോക്ക് കുറച്ച് ടൈമിംഗ് എടു ന ആ ആ മോനെ അതിനെ പെട്ടെന്ന് ക്യാ പക്ഷെ ആ പക്ഷെ ഇപ്പ അവള് നല്ല ഉഷ ഉഷാറായിട്ടോ അപ്പൊ നമ്മൾ അതിന് ഒരു അറ്റൻഷൻ കൊടുത്താല്
അതെ ആ വരും ഇവിടെ അങ്ങനെയ ചെറുക്കൻ കൊച്ചു കുറച്ച് പെട്ടെന്ന് പഠിച്ചു ഏ ഏ പെൺകൊച്ചെ എ ഇപ്പോ പഠിച്ചു ആയി വരണം
ആ അവിടെ തുടങ്ങുന്നല്ലേ ഉള്ളൂ ആഹആ ചെറുതല്ലേ ചോറൊക്കെ ആയി ഞാനിപ്പോ വൈകുന്നേരം എന്റെ വീട്ടിൽ വീട്ടിലൊന്ന് പോയിുന്ന ഉം അവിടെ ഉമ്മപ്പേ മാത്രേള്ളൂ ഞങ്ങൾ നാല് പെൺകുട്ടികളായതുകൊണ്ട് നമ്മള് ആ.. ഞാനാ ചെറുത് അപ്പൊ പിന്നെ ന നമ്മള് ഇങ്ങനെ പോകുമ്പോ മാത്രേ- അങ്ങനെ ഉള്ളൂ അവിടെ ആരെങ്കിലും അപ്പോ ഞാന്‍ ഞങ്ങനെ- പോയി ഇപ്പം സ്കൂൾ വിട്ട് വന്ന വേരെ പോയതാ അല്ലാതെപ്പോൊ ഒരു ദിവസം പോയി വീട്ട് കിലോയാണ് മത്തി ഒരു ദിവസം ഇണ്ടാവും ഞങ്ങക്ക് വന്നെങ്കിൽ ആ അപ്പോ പിന്നെ അങ്ങനെ പോയി വന്ന് അപ്പം ഇവർ മക്ക മക്കളിങ്ങനെ പറയുന്നുണ്ട് ഫുഡ് കഴിക്ക ഫുഡ് കഴിക്കാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു മോതലാവൂലേ കാരണം എന്താ വെച്ചാല് - ഇപ്പൊ ഞമ്മളിപ്പോ പോയത് തന്നെ അഞ്ച മണിക്കാ അപ്പോൾ അവിടുന്ന് ചായയൊക്കെ കുടിച്ച് നമ്മള് - എന്തിനു ആറമുക്കാല ആപ്പോ ഇങ്ങോട്ട് തിരിച്ചും വന്നു അപ്പ നമുക്ക് മുതലാവൂ നമുക്ക് എന്ത് ചെയ്യാ ഒരു ദിവസം കുറച്ച് നേരത്തെ എറങ്ങീട്ട് ഫുഡ് ഇവിടെ വെച്ചിട്ടും ഉണ്ട് ഫുഡ്
ഓ ഓ
അപ്പൊ ഫുഡ് ഇല്ലാത്ത സമയത്ത് കഴിക്കാായിരുന്നു ഞാൻ
ആ അതെ അതെ
ആ അപ്പൊ ഞാൻ അങ്ങനെ പറഞ്ഞു അങ്ങനെ കൊണ്ടുവന്നിട്ട് അപ്പൊ അവര് ലബാനൊക്കെ ഉണ്ടല്ലോ സാധനങ്ങള് ക കഴിച്ചിട്ടുണ്ടോ ലബാൻ സ്പോർട്ട് അവിടെുണ്ട് ആ ആ അപ്പൊ അവിടെ- കേയറുമ്മ അവിടെ കേറുമ്മ എന്ന് ഇങ്ങനെ പറയ്ണ്ട് അപ്പം ഇക്ക ആണെങ്കി ഇവരെ ആക്ക്ക
ഇങ്ങനെ കണ്ട് ഇത് റീൽസ് കണ്ടപ്പ അപ്പോഴത്തേനും അങ്ങനെ ഒരു തവണ അത് കണ്ട പോയി കഴിച്ചു
അതെ എങ്ങനെ ഇഷ്ടായോ യെന്നിട്ട് ചോക്ലേറ്റ് മധുരം ഇഷ്ടപ്പെടുന്നോൽക്ക്
അതെ മധുര ആയതുകൊണ്ട് മടുപ്പാണ് എനിക്ക് മടുപ്പാ പിന്നെ പിള്ളേർക്കൊക്കെ ഇഷ്ട ഇഷ്ടപ്പെടുല്ലോ
മറ്റും കാര്യങ്ങളൊക്കെ അല്ലേ അപ്പൊ ഇവരിങ്ങനെ അത് പറഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ദിവസം അങ്ങനെ പോവാ ഇനി ഇങ്ങനെ വരുമ്പോൾ പോവാ അല്ലാതെ നമ്മള് വീട്ടിൽ കൊണ്ടന്ന് കഴ- നല്ലത് അങ്ങനെ അവിടെ പോയിട്ട് കഴിച്ചിട്ടില്ല അപ്പൊ ഞാൻ പറഞ്ഞു നമുക്ക് ഒരു ദിവസം ഇതിനായിട്ട് ഇറങ്ങാം അപ്പ എന്റെ വാഷിംഗ് മെഷീനും കേട് കേടു വന്ന്
ആഹ
അപ്പോ പിന്നെ ഞാൻ പറഞ്ഞു അതും കൂടെ നോക്കാം രണ്ട് കടയിലൊക്കെ നോക്കിയിട്ട് അങ്ങനെ അങ്ങനെ കുറച്ച് നൈറ്റീസും കാര്യങ്ങളൊക്കെ എടുക്കാനുണ്ട് ഹോസ്പിറ്റൽ പേറ്റക്കിംഗ ക്കങ്ങെനെ കുറച്ച് സാധനങ്ങളൊക്ക വാങ്ങി ക്കാ ഒക്ക ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു ദിവം അതിന് എറങ്ങാം
ഓ ആ സുടിയോയിന്നാണോ എടുക്കുന്ന സുടിയോയിന്നാണോ എടുക്കുന്നത് എന്നോ
അല്ല അല്ല സുടിയോ വന്നിട്ടുണ്ട് അപ്പൊ നമ്മള് ഒരു ദിവസം നമക്ക് അവിടെ നല്ല പോർ ത്ത്ന്ന് ഞാൻ ഉൾ കേറിട്ടില്ലകാരണം അത്യാവിശ്യം തെര ണ്ട്പത്തേ കാരണം ഇവട്ന്ന് കുറച്ച്ഈ സറ്റുഡിയോ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഓരോ മാളിലുംതിലുക്കെ ക്യാണല്ലോ അപ്പോ ഇവിടെ അട് ദ് പറയ്ണത് ഇപ്പം ഇവിടെ കുറച്ചട് ത്ത്ള്ളത് വിടെ എല്ലർക്കു ഇതായിരിക്കും കൂടുതൽ സ്പോട്ടി ഇവിടെ വന്നതിന് ശേഷം അപ്പൊ പിന്നെ നല്ല തിരക്കുണ്ട് കണ്ടിട്ട് ന്റെപൊർ ദോന്ന് കാണുമ്പ നമുക്കറിയാലോ അപ്പ ഞാൻ കേറിട്ടില്ല ആ ഇല്ലല്ല നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആണ് പുറത്തുന്ന് നോക്കുമ്പോൾ നല്ല കണക്ട് കളക്ഷന് തോന്നുന്നുണ്ട് പക്ഷെ ഒക്കെ ഒരു വെസ്റ്റേൺ വെയർ ആണ് പിന്നെ വൈറ്റ് ആണ് ഫുള്ള് ലൈറ്റ് കളറാണ് കൂടുതലും വൈറ്റാ അപ്പൊ പിന്നെ ഞാൻ വിചാരിച്ചു ഇപ്പ ഇപ്പ സത്യം പറഞ്ഞാൽ ഏത് ഡ്ര തല ഒര് രസ് ഉല്യ ആ വയറിങ്ങനെ പൊന്തി നിന്നിട്ട് നമ്മളെത് ഡ്രസ്ട്ടാലും ആ ഫിറ്റിംഗ് കറക്റ്റ് ആവണില്ല ആ കഴിഞ്ഞ പെരുന്നാക്കക്കെ ഡ്രസ്സ് എടുക്കാൻ പോയി ചീ ആ ആള് എന്നെ കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാവും ആ സെയിൽസ്മാന് കാരണം എനിക്ക് എത്രായിട്ട് പറ്റ്ണില്ല എന്നിട്ട് ഇപ്രാവശ്യം ഞാൻ ആ വല്യ പെരുന്നാക്ക് പോയ ത്തല്ലേ ആള് വേഗട്ടോ അപ്പുറത്തെ ചേച്ചി നെ വിളിച്ചണ്ട് ഇതാഓ അവക്കൊന്നു എടുത്ത്ട്ക്കീന്ന് അപ്പൊ ഞാൻ പറഞ്ഞു എന്താ പറ- നിങ്ങൾ ഇന്ന ഇന്നെ മറന്നിട്ടില്ലല്ലേ അന്ന് ഞാന് അല്ല അത് അവിടെ ഒരു ബംഗാളി ഉണ്ട് അപ്പൊ അവരോട് ഹിന്ദി പറയണംന്ന് പറഞ് എനിക്കറിയില്ല ഇനി തന്നെ യിരിക്കും ചിലപ്പോ ശരിയായിരിക്കും പക്ഷെ നമുക്ക് അങ്ങനെ- തോന്നും
അതെ അതെ ഓ അത് ഞാ എല്ലാരും എല്ലാ എല്ലാരും അങ്ങനെ ആ കണേ
ആ അതെ നമ്മള് സ്ത്രീകള് പ്രത്യേകിച്ച് ഫസ്റ്റില് കണ്ടാലും നമുക്ക് ഇഷ്ടപ്പെടും പക്ഷെ എന്നാലും എന്ത് ചെയ്യും ആ ഇ ഇതിന് വേറെ ചേഞ്ച് ഉണ്ടോ ചേഞ്ച് ഉണ്ടോ ചോയിച്ചൊണ്ടിരിക്കും
ഇഷ്ടപ്പെടുന്നത് കിട്ട കഴിയുമ്പോത്തേനും പറയും കളർ വേറെണ്ടോ അല്ലെങ്കിൽ എന്തെലും- ഗ്യാസ്
ആ മോഡലുണ്ടോ ആ പിന്നെ ചോദിക്കും ഇനിയിപ്പോ അത് കഴിഞ്ഞ- ടെൻഷനാ ഇത് തന്നെയാണോ ഇപ്പ ഉള്ള മോഡല് ഇത്തന്നെയാണോ എല്ലാവരും കൊണ്ടു പോകുന്നെ അങ്ങനെ അങ്ങനെ അങ്ങനെ ചോദിച്ച- വണ്ടിരിക്കും എന്റെ കൂടെ ഇക്ക വരലില്ല ആ ഡ്രസ്സ് എടുക്കാന്
ഓഹഓ എനിക്കാണെങ്കിൽ ചേരു - പ് മേടിക്കാനാ പാട് എൻ്ന്റെ കാല് ച്ചിരി വലുതാണേ അപ്പൊ തേനു ഒരു കടെ കേറിയാലേ നമ്മടെ സൈസ് കിട്ട എല്ല എടുത്തെടുത്ത്ടുത്ത് ലാസ് ജ് അവിടെ കടേലുള്ളവർക്ക് ദേഷ് ഷ്യം വരും ദേഷ്യം വന്ന് എ ലാസ്റ്റ് നമുക്ക് ഇഷ്ടല്ല അത്തങ്ടുത്തോണ്ട് പോരും അങ്ങനാ
ക ഇൻക്ക്ങ്ങനെ കയ്യേല്ല. പിന്നെ ഇഷ് റ്റ ല്ലാത്തൊരു സാധനം എടുത്തിട്ട് നപ് എന്നാലും നമ്മളിപ്പോ എന്ത് സാധനം വടെ കൊണ്ട്വന്നാല് ര്നാല് പ്രാശട്ട് നോക്ക്മ്പൊക്ക നമ് ക്ക്മടുപ്പ് വരും അപ്പൊ മുക്ക് മ ല്ലേ മാറ്റ ഇപ്പ എന്നോട് ഹസ് ബന്റ് പറയല എനിക്ക് എനിക്ക് കുറ ദിവസം മുന്നം തരൂല ഒന്ന്ങ്കി തലേന്ന് ല്ലങ്കി രണ്ടു ദിവസം മുന്പെ തരൂളു. ആള് പറയു ആ ഞാ ച്ച് മുന്നെ എടുത്ത എന്തായിരിക്കും അതെ ഇങ്ങനെ നോക്കി നോക്കി നോക്കി പിന്നെ അത് മാറ്റാനാവും അപ്പോക്ക് നമുക്കത് പയേതായി കണ്ട് കണ്ട് അപ്പൊ ആള് ഭയങ്കരതാ
പിന്നെ പുള്ളിക്കെപ്പഴും പ്പഴും ഡ്രസ് എടുത്ത് കഴഞ്ഞാ വഴ ക്ക്റയുവേ ഞാനെങ്ങനാന്ന് ചോദിച്ചാ അപ്പൊ ഞാൻ എങ്ങനാ ചോച്ചാ മാക്സിമം ഞാൻ ഇടും ക ട്ടോ ഏതെലും ഡ്രസ് ഇട്ട മാക്സിമം ഉപയോഗിക്കും ഉപയോഗി ച്ചവേ കളയത്തുള്ളൂ അല്ലെങ്കി എ ഡ്രസ് ഞാൻ നല്ലായിട്ട് സൂക്ഷിക്കു ക്കുന്ന ഒരാള അപ്പം എന്റെ ഡ്രസ് എങ്ങനെ ഒത്തിരി അഴുക്കും ആകത്തില്ല കറയോ നര ശ് അങ്ങനെയൊന്നും പോത്തില്ല അപ്പൊ ഞാൻ ആർക്കെലുംകൊട് പാവപ്പെട്ടവരുണ്ടല്ലോ ഓ ഡ്രസ്സൊന്നും ഇല്ല കൊറവൊള്ള അവർക്ക് ഞാൻ കൊടുക്കും എന്റെയാന്ന് പറയുമ്പോത്തേ ന് മേടി ടിക്കാൻ വേണ്ടി എല്ലാവർക്കും ഇഷ്ടവാ കാര
അതെ ആഹ അത് ക്ലീൻ ആയിരിക്കും എനിക്കും ഡ്രസ്സിനോട് ഭയങ്കര ക്രൈസാ ഞാൻ അങ്ങനെ വാങ്ങിക്കോണ്ടിരിക്കും അപ്പം ഈ ആളന്നോട് ചിലപ്പോ വണ്ടിൽ കേയറുമ്പം ആള് ഡ്രസ്സ ഒന്നും നോക്കൂല എന്നിട്ട് പിന്നെ ഞാൻ തിരിച്ചറങ്ങും ച്ച് ഇത്ഏതാ ഡ്രസ്സ് ചോയ്ക്കും ഏഹ അതൊന്നും ങ്ങക്ക് പ്പറിയൂ ഞാൻ റൂമില്ലാണ്ട് കേറി പോവുകയും ചെയ്യും പക്ഷെ ആൾക്കെന്റെ ഡ്രസ്സും കാര്യ കാര്യങ്ങളൊന്നും അറില്ല പക്ഷ ആൾക്ക അറിയാം ഞാ നല്ലോണ്ണം ഡ്രസ്സ് സ്സെടു
ആഹ് ഇവിടെ അങ്ങനെ അറിയാം
ശ്ശെ ആൾക്ക് ആൾകുഷ
പക്ഷെ ഇതേതാ പുതിയതാണോ ഇത് എപ്പ എടുത്താ എന്നൊക്കെ ചോദിക്കം ഞാൻ കാണാതെയൊക്കെ ചിലപ്പോ കാണാതെൊക്കെ എടുത്ത പ്ര ത്ത് വെക്കവേ
ആഹ അതെ
കൂട്ടുകാരുടെയാ എന്നൊക്കെ പറയാം അന്നേരം പറയുംകൂട്ടുകാരടെ നീ മേടിച്ച് മേടി കൂട്ടുകാരടെ മേടിച്ച് ഇടാറ ല്ല ന്നുള്ള കാര്യം മറ്റുള്ളവരുടെ തുണി ഉപയോഗിക്കത്തില്ല അതെ അല്ലെങ്കിൽ പറയാ അപ്പർത്തെ അടുത്ത വീട്ടിലാന്റി മേ ച്ചതാ ഇവിടെ വെച്ചേക്കുന്ന ആണ് അങ്ങനെ
അങ്ങനെയൊക്കെ പറയും അതെ ഞാനു അതെ ഞാന് തയ്ക്കുമ്പോ ചോയ്ക്കും ഇതിപ്പോ ഏതാ ശീല അല്ലെങ്കില് ഇതാരിക്ക്‌ള്ളതാ അങ്ങനെ ചോയ്ക്കും അപ്പൊ ഞാൻ പറയും ആ ഇത് ത് ഇതപ്പർത്തുള്ള അല്ലെങ്കിൽ സിസ്റ്ററെ മോൾതാ അങ്ങനെയൊക്കെ പറയും ഞാനും പക്ഷെ ആൾ ക്ക്‌ ഭയങ്കര ദേഷ്യ യാണ് അങ്ങനെയല്ല അത് എടുക്കണേെനെ പറ്റി ങ്ങനെച്ചാ അത് ഒരധിക ചെലവാണ് നമ്മളതിനൊക്കെ കണക്ക് പറയേണ്ടി വരും ദൈവത്തോട് കണക്ക് പറയണം ഏഹ് അങ്ങനെയാണ് ആവശ്യത്തിന് എനിക്ക് ഡ്രസ് ഇന്നാലും നമ്മളെന്തേലും കല്യാണം മ്പൊ ന്താ പറയാ ഞാൻ പറഞ്ഞ അലമാറ സത്യം പർഞ്ഞാ ക്കാൻ സ്ഥലല്ല അപ്പൊ ഞാൻ പറയും ഹൗ ഒന്നുല്ല ൻ ക്കിടാന് ഞാൻപ്പത്തൂടാ എന്തിട്ടാ പോരാന്നോയിക്കും ഞാന്
ഒരു കല്യാണം വല്ലോം പറയോ ഒന്നും ഇല്ല അന്നേരം എന്നെ അലമാരി തുറന്നു കാണിക്കും ഈ ഇരി ഒരലമാരേ നറേ എന്റെ സാധനാ പറയും ഈ ഇരിക്കുന്ന മുഴുവൻ നിന്റെ അല്ലാതെ വേറെ വല്ലൊരുടേം ഞാൻ പറഞ്ഞ് അതൊക്കെ പഴയതായി പോയി പറയും അന്നേരം പറയും പഴയതായങ്കില് തന്നെ ഉപയോഗിക്കരുത് പിന്നെ പിന്നെ പറഞ്ഞ് പറഞ്ഞ് ലാസ്റ്റ് മേടി ച്ചും കേട്ടോ മേടിച്ചു തരും നമുക്കിപ്പ ജോലിയൊന്നും ഇല്ലല്ലോ വേറെ ജോലി ഒന്നും ഇല്ലല്ലോ അപ്പം എല്ലാം ഒരാള് കൊണ്ടന്നു വിട്ട് വേണ്ട സ്കൂൾ പിള്ളേരുടെ പഠി മൊത്തം വീട്ടിലെ കാര്യം എല്ലാം ആഹ് ചെലവാണ് ഇല്ല ഇല്ല ഇല്ല അപ്പം സത്യമാണ് അപ്പം ഏ അപ്പൊ നമുക്ക് എന്ന് ഒന്നും പാല് വേണം അത് നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ല പാല് പിന്നെ സ് സ്കൂൾ ഫീസ് വാൻ ഫീസ് ട്യൂഷൻ ഫീസ് അതൊന്നും നമുക്ക് ഒഴിവാക്കാൻ പറ്റത്തില്ലാത്ത കാര്യ പിന്നെ കറണ്ട് ബില് വെള്ളത്തിന്റെ ബില്ല് അതൊന്നും ഒഴിവാക്കാൻ പറ്റത്തില്ല പിന്നെ നമ്മള് ഒഴിവാക്കുന്ന എന്തുവാകും നമുക്ക് വേണെ ഇച്ചരി ഫുഡ് കുറക്കാം
ആ അതെ ആ ഞങ്ങളും അതെ
ആ അത് തന്നെ പിന്നെ പിള്ളോരോടുള്ള വീട്ടിൽ പിള്ളേരുള്ള വീട്ടിൽ എന്തായാലും അവർക്ക് കഴിക്കാൻ കൊടുക്കാതി ഞാൻ പറ്റ
പറ്റത്തില്ല അതെ മ് പിന്നെ നമ്മൾ കഴിക്കുന്ന എല്ലാ ഫുഡൊന്നും മക്കൾ കഴി ക്കൂല മ് അവർക്കനുസരിച്ചുള്ള മ് ക്ഷേ എന്നാലും ദൈവത്തിന്റെ കൃപ കൊണ്ട് അങ്ങനെ കഴിഞ്ഞു പോകുന്നുണ്ട് ഞാൻ വിചാരിക്ക
പോന്നു കൊഴപ്പോന്നും ഇല്ല
ഞങ്ങളും അതെ പിന്നെ നമുക്ക് ഞാന എപ്പോഴും അങ്ങനെ തന്നെ വിചാരിക്കില്ല നമ്മള് നല്ല ചെയ്താല് നമുക്ക് നല്ലത് കിട്ട ന്ന് പറയ പോലെ ആ കൊഴ ഴപ്പില്ലാത്ത ജീവിതം ആ ആ ആ കുഴപ്പില്ലാതെ പോന്നങ്ങനെ ആ ഓക്കെ ശരി
എത്ര വരെയാണ്